ഹലോ വലയ്ക്കും മുസ്സ്ലാം എന്താണ് വർത്താനം വിശേഷം
സുഖം അൽഹംദുലില്ലാഹ്
ഉം ഫുഡയ്ച്ചോ
ആഹ് കഴിച്
ആഹ് ശരി ആഹ് ഇപ്പ കഴിച്ചോളൂ
ആഹ് ഒരു കൊറച്ച നേരായി
ആഹ് ശരി എ എന്തായിരുന്നു ഫുഡ്
നെയ്ച്ചോറും അരച്ചി കാലത്ത അരച്ചി കറിണ്ടായി നെയച്ചോറ് ആ പുറത്തന്ന് കിട്ടി പള്ളിന്നേ
ഓ അയ്ശരി സ്പെഷ്യലന്നെ
അയ്ശരി അങ്ങനെ പിന്നെ എന്താെന്നിട്ട് പരിപാടി ഇപ്പോ എന്താ ചെയ്യണേ
ഞാ ഞാന എന്തായാലും ഇവിടെ കടക്കന്ന്
ആഹ് ശരി ഉറങ്ങലി
പണ്ടലൊക്കെ ഇല്ല പണ്ടലൊക്കെ ഭയങ്കരന്ന
ഊരയ
ആഹ് സണ്ടനീ
എങ്ങനെ
തണ്ടല ഭാാക്കിത്തണ്ടൽ ബാക്കിയൊക്കെ ഭയങ്കര വേദന
വേദന പ്പൊറൊക്കെ എനിക്ക് മനസ്സിലാവണല്ല്യാ
ആഹ് ആഹ്
ആഹ് അതാ ഞാൻ ചോയിച്ചേ പിന്നെ അങ്ങനെക്കെ പിന്നെന്താണ് എൻ എൻ പിന്നെ എന്താ യാത്രൊക്കെ പോവലുണ്ടോ ഏഹ് എൻ മീൻസ് വെക്കേഷനൊക്കെല്ലേ മക്കളുണ്ടോ ഇക്കിറിയില്ല പ്പം
ആഹ് ഒരാള് ണ്ട്
അയ്ശരി എ എന്ത ചെയ്യണെ പഠിക്കണേ
ആഹ് അവന് ഒന്നീ ക്കാവന്
ഓഹ് അയ്ശരി ഇൻക്കിയുണ്ട് ഒരാൾ മോന് ഒന്നാം ക്ലാസ്സ്ക്ക്
ഇല്ലാ അതെ ആറ് വയസ്സ് ആവുന്ന്.
ഓഹ് അഹ് ശരി
ആഹ് ആൾക്ക് ആറന്നു ല്ലേ ആറന്നു ല്ലേ
ആഹ് അതെ അതെ ആറ് കഴിഞ്ഞിട്ട് ണ്ട്.
ആഹ് ഇത് ആറ് മാർച്ച് ലാസ്റ്റ് ബർത്ഡേയ്
ഓഹ് ആയ്ശരി അപ്പം നേരത്തെ ചേർത്തിണ്ടാവു ല്ലേ.
ആഹ് ഒരു നാല് വയസ്സില് എൽ കെ ജി ചേർത്തി.
ഓഹ് അയ്ശരി ഇപ്പോ ആദ്യക്കെ ഞ ഞാന് ഞ ക്ക പഠിക്ക്ണ സമയത്ത്. അങ്ങനെ നേരത്തെ ചേർത്തും. പക്ഷെ ഇപ്പൊ അങ്ങനെ ചേർത്തലില്ല്യ ഇവിടെന്നും ട്ടാ ഇവിടെ ഒരു ആഹ് ഏഴ് ആറ് ആറ് ഏഴ് വയസ്സോക്കെ ആവും മൂന്നാം ക്ലാസ്സിലെത്താന്.
ആഹ് ആഹ് ന്ന്
മം മം ഇവിടെ അവിടെയക്കെ എങ്ങനെയാണ്. പിന്നെ പഠി പഠി പഠിപ്പിക്കണെ ഗവൺമെന്റ് സ്കൂളാണോ എങ്ങനെയാണ് പബ്ലിക്.
ആഹ് ഗവൺമെന്റ് ആഹ് ഗവൺമെന്റ്
ഓഹ് അയ്ശരി എങ്ങനെണ്ട് പഠി പഠി പഠിപ്പിക്കിൻ ണ്ടോ നല്ല ടീച്ചേഴ്സും കാര്യങ്ങളും നല്ല സ്കൂളാണോ?
ആഹ് കൊഴപ്പല്ല്യാ ഉണ്ട
എങ്ങനെ
പണ്ട് സ്കൂളിൽ ഞാന് പഠിപിച്ച പോലല്ല ഇപ്പ പഠിപ്പിക്ണ്.
ആഹ് എനിക്ക് മനസ്സിലായില.
പണ്ട് സ്കൂളില് നമ്മളെ പഠിപ്പിക്ക്ണ പോലെല്ല. ഇ
ആഹ് അല്ലല്ല ഇപ്പൊ ഭയങ്കര കട്ടിയണ്.
അഞ്ചാം ക്ലാസ് പഠിച്ചതൊക്കെയാണ് ഇപ്പോൾ എൽകെജിയില്.
ആഹ് അതെ അത് ശരിയാ. കാരണം നമ്മള് കൊറേ കഴി പഠിക്കിന്നത് മക്കള്പ്പം മക്കക്ക് പ്പം ഒന്നുംപാടെ ഭയങ്കരായിട്ടുണ്ട്. പഠിക്കാനുണ്ട്. പിന്നെ വർക്കൊക്കെ ഗ്രൂപ്പിൽ വിടലല്ലേ ഇപ്പൊ ഫോണ് കൂടല്ലേ വർക്ക്. വർക്കൊക്കെ വര ആ
ആഹ് മദ്രസിം അങ്ങനെതന്നെ ആണല്ലോ?
ആഹ് അതെ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ ഞമ്മൾ ആദ്യം ഓലെ ഓലെ സിലബസ് നമ്മള് ആദ്യം പഠിക്കണം.
ആഹ് ആഹ്
അങ്ങനെ പ്പോ എന്താ അവരെ ആഹ് അല്ല ഇങ്ങള് പറഞ്ഞോളി.
ഞാന് എൽ കെ ജിത്തെ ബുക്ക് കിട്ടിയപ്പ്ളെ. അപ്പർത്തെ വീട്ടീല് കോണ്ട് കാണിച്ച്.
ആഹ് ആഹ് ആഹ്
അപ്പ അവിടത്തെ കുട്ടി എന്നോട് പറയണ്. ആ കുട്ടി മൂന്നാം ക്ലാസില്. പഠിച്ചു പാട ഇവ നിക്ക് ഇപ്പം എൽ കെ ജിയില്
ആഹ് അതെ അതെ അത് ഓരോ സിലബസ് ഉണ്ടല്ലോ ചെില ബുക്സ് ഓരോ എൻ സി ആർ ടി സിലബസ് അങ്ങനെ ഓരോരോ സിലബസ് ഉണ്ടല്ലോ? അതിനനുസരിച്ച് ബുക്കിന്റെ ഇതും വിത്യാസം വരുന്നുണ്ട് ആഹ് ഇപ്പൊ സി ബി എസ് ഇ കുട്ടിയക്കുള്ള
ആഹ് അതെ ഇപ്പൊ ഒന്നാം ക്ലാസ്സില് വിത്യാസങ്ങളല്ല
ആഹ് അതെ ഞാന് എൻ്റെ സി സ്റ്ററിന്റെ മോള് ഇവ ഇവരുടെ മൂത്തതാ ആഹ് ആളിപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡിലായി അപ്പം ആളോട് ആൾ ക്ക് എൽ കെ ജി കഴിഞ്ഞിട്ട് ടെൻ വരെയെ പഠപ്പിച്ചിട്ടുള്ളൂ സ്പെല്ലിങ്ങും വൺ ടു ത്രീ അങ്ങനെ പഠിപ്പിക്കൂല്ലേ നമ്പർ നെയിമ്
ആഹ് ആഹ്
ക്ക് ഹൺഡ്രഡ് വരെ പഠിപ്പിച്ച്
ആഹ് അതെ
ആഹ് അപ്പൊ ഓര് പറയണണ്ട് എന്താ പറയാ പക്ഷെ നമ്മള് വിചാരിക്കും മക്കൾക്ക് പഠിക്കാൻ കഴിയൂലാന്ന് പക്ഷെ അങ്ങനെയൊന്നുമല്ല മക്കൾക്കും അത് പെ പെട്ടന്ന് മനസ്സിൽ ക്യാച്ച് ചെയ്യണുണ്ട്
ആഹ്
ആഹ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഏതായാലും ഇപ്പോ ഇനിയിപ്പോ വെക്കേഷനായി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ മക്കക്ക് ഇനി ഇപ്പോ ഒക്കെ എടുക്കാനായല്ലോ
ഇല്ല ബുക്ക് സ്കൂള്
ആഹ് ടെക്സ്റ്റ് ബുക്ക് കിട്ടും പക്ഷെ ഇനി ബാഗ്സ് അതൊന്നും വേണ്ടേ ബാഗ്
അതെ ആഹ് അതെ ആഹ്
ആഹ്
നോട്ട്ബുക്ക് പറഞ്ഞു
എങ്ങനെ ഇത് എടക്ക് ഇങ്ങനെ കട്ട് ആവണൊണ്ട് കേട്ടോ അതാ ഞാൻ ചോദിക്കണെ
നോട്ട് നോട്ട് ബുക്കൊക്കെയെ ഞാൻ നോക്കിയപ്പോ
ഓഹ് അത് ശരി ഏതായാലും ഈ പ്രാ
എങ്ങനെ ഈ സൗണ്ടിന് എന്തോ ഒര് ഒരു പ്രശ്നം വരുന്നുണ്ടോ അങ്ങനെ അത് ഇങ്ങനെ റേ റേഞ്ചിൻ്റെ പ്രശ്നമാണ് അറിയില്ല ഒരു ക്ലം ക്രിംബ്ലി ഉണ്ട്
എന്താണ് എന്നും രാവിലെ ബുക്ക് കൊടുത്ത് വിടൂലെ നോട്ട്ബുക്ക്
ആഹ്
അപ്പം
ഹലോ
ഹലോ കേൾക്കിണില്ലേ
ആഹ് കേൾക്കണ്ട് ഇപ്പൊ ഒന്നാമത് അവിടെ മഴയുണ്ടോ മഴ വരുന്ന സമയായിട്ടേ റേഞ്ചിന് ഇങ്ങനെ ഒരു ഇതാണ് മഴ പെയ്യല് മഴ ഇന്നലെയൊക്ക ഉണ്ടായിരുന്നോ
ആഹ് ഇന്നലെയൊക്കെ ഇണ്ടായിരുന്നു
അത് ശെരി ഇവിടിപ്പൊ എന്നും വൈകുന്നേരായല് ഭയങ്കര ഇടിയും മഴയൊക്കെയ
ആഹ് വൈകുന്നേരം ഉം പിന്നെ
ആഹ് ഇത്, റെയ്ഞ്ച്ൻ ഇൻക്ക് ചെൽപ്പൊ റെയ്ഞ്ച് പോണായിര്ക്കും ഇൻ ങ്ങനെ സൗണ്ട് ഇങ്ങനെ ഇങ്ങനെ ആയാ വര്നത്. ഇഞ്ഞതോണ്ട്ൻക്ക് ഇക്ക് തീ മനസ്സിലാവാണില്ല.
ആഹ്
ആഹ്. ചെലതൊക്കെ മനസ്സിലാവണ്ട്ട്ടൊ, ചെൽ
എന്റേല് രണ്ട് കട്ടണ്ട്
ആവുന്നായിരിയ്ക്കും. എന്താ അറീല, അങ്ങനെ.
ഉം. ആഹ്
ഫോണോ, അപ്പപിന്നെ ഫോണൊക്കെടുക്കാൻ പേടിയാ.
ആഹ് ആഹ്
എങ്ങനെ?
പിന്നാ, അവടെത്ര കുട്ട്യള്ണ്ട്?
ഇൻക്ക് രണ്ടു പേര്.
ഏഹ് രണ്ട് പേരും പഠിക്ക്ണ?
ആഹ് ഒരാള് ഒരാ ട്ട് വയസ്സ് കഴിഞ്ഞു. ഒരാൾക്ക് ആറു വയസ്സ്. ഒരാള് സെക്കൻഡ് സ്റ്റാൻഡേർഡ്ലാ. ആഹ് ഞ് തേഡ്ക്ക്. തേഡ്ല് ആഹ് തേഡിലായി. ആഹ് മറ്റേ ആള് ഒന്നാം ക്ലാസ്സില്.
ആഹ്.
പിന്നെ ഞാൻ പ്രെഗ്നന്റു ആണ്.
അതേ?
ആഹ്.
അപ്പൊ മൂന്നാമത്താളാ
ഇൻഷാഅള്ളാ. അങ്ങനെ. പിന്ന ഇപ്പോ ആറാം മാസം. ആറ് കയ്യാനായി.
അ ആഹ്. ഏഴാം മാസത്തിലല്ലേ വീട്ടീക്ക് പോവാ?
അങ്ങനെ വ് ഇവിടാ ഫസ്റ്റില് മാത്രേ അങ്ങനെ പോവുള്ളൂ.
അതേല്ലേ.
ആഹ് ഇങ്ങളവ്ടെക്കെ എല്ലാ അങ്ങനെ എല്ലാ ഡെലിവറിക്കും പോവോ?
ആഹ്
ഓഹ് അയ്ശെരി. ഇവിടങ്ങനില്ല്യാട്ടോ, ഇവടേ
അല്ല, ആ സമയത്തല്ലെ നമ്മളെ നല്ലോണം നോക്കണ്ടത്. ഏഴ് മാസക്കാവ്മ്മാ കുട്ടിക്ക് വളർച്ചെത്തിയല്ല.
ആഹ് ആഹ്. ഇവിടെ അങ്ങനെ ഇല്ല്യ. അങ്ങനേച്ചാല് ഫസ്റ്റ്ല് ഏ ഫസ്റ്റിൽ പ്രഗ്നന്റാവുമ്പൊ ഏയാം മാസത്തില് കൂട്ടിക്കൊണ്ടോവും, വല്യ പരിപാടിയൊക്കെ ആയിട്ട് കഴിക്കും. ഇന്ന്ട്ട് പിന്നവ്ടെത്തന്നാ നിക്കാ, പക്ഷെ ഇ ഇപ്പങ്ങനെ എല്ലാരും നിക്കലില്ല. ഇപ്പ പിന്നിം ഹസ്ബന്റിന്റെ വീട്ട്ക്ക് പോരും. പിന്നെ ഞങ്ങള്പ്പോ ആ ഫസ്റ്റ്ല് മോളായ സമയത്തൊക്കെ ആഹ് ഞങ്ങള് തറവാട്ടിലേര്ന്ന്. ഇപ്പൊ ഞങ്ങള് വേറേണ്. അപ്പൊ പിന്നെ, ഒറ്റക്കായോണ്ട് വല്ല്യ കൊഴപ്പല്ല. ഇനി ഞാൻ പ്രസവിച്ചിട്ടേ പോവു, പ്രസവില്ല ഞങ്ങളെ ബേബി വന്നീട്ടേ പോവൊള്ളു വീട്ട്ക്ക്.
ആഹ് അ ആഹ്
അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കി - പിന്നെ അങ്ങനെ പോണംന്നൊന്നുല്ല അങ്ങനെ നമുക്ക് കൈയ്യാണെങ്കില്- പോണ്ട
ആഹ് ഞാനേ ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കാട്ടോ? ക്ലിയർ ആവണില്ല.